കേക്കാമോ നി
ആഹ് കേക്കാ കേക്ക
ആഹ് ആഹ്
ആഹ് ഇപ്പ ചുക്കാപ്പി കുടിക്കണ്
എന്തുപറ്റി
അത് ചൊമ
ചോമയ
ഓഹ് കൊറയാനില്ല അപ്പഴത്തേക്ക് ചു ചുക്കാപ്പി വാങ്ങിച്ചു കൊണ്ട് വന്ന് ഇന്നലെഇ രണ്ടുവസം മുന്നേ വാങ്ങി ഇന്നാണ് വീടാണത്
ഓഹ് ഓഹ്
ആഹ് പിന്നെ ചോറൊക്കെ കഴിച്ചാ?
ചോറ് കഴിച്ചില്ല രാത്രി ചോറ് കഴിക്കൂല.
കാപ്പിയ
ചെലപ്പോ അങ്ങനെ രാത്രി ആഹാരം കഴിക്കൂല ചെലപ്പോ തോന്നിയാ കഴിക്കു
അയ്യോ അപ്പ വിഷകൂലെ?
വിഷക്കൂല ശീലിച്ച്
ആഹ പിന്നെ മോന് ഒറങ്ങിയോ?
അവനോട് ഒറങ്ങാൻ പറഞ്ഞി്ട്ട് ഒറങ്ങാതെ കങ്ങി കറങ്ങി നടക്ക
അയ്യോ ആഹ
അവള അമ്മു
അവള് വർക്ക് ചെയ്യുന്ന്.
അമ്മയോ?
അമ്മ ഒറങ്ങനുള്ള ഒരു തന്ത്ര പാട്ല്
ഉ ഉ ഉച്ചക്ക് ഒറങ്ങീല്ലേ വന്നിട്ട്?
ഇന്ന് ആ ഇന്ന്ഉച്ചക്ക്അങ്ങനെ ഒറങ്ങില്ല.
ആഹ ആഹ
മഴയരൊക്കെ ഒരിതള്ളതുക കൊണ്ട് ജോലി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തൊണ്ട് നടന്നു.
ഉം ഉം.
ആഹ.
പിന്നെ നീ കഴിച്ചാ?
ആഹ് ഞാൻ ചോറ് കഴിച്ചു.
എന്താന്ന് കഴിക്കാൻ?
ചോറിന് അമ്മ ഒരു ഉള്ളി തീയല്ല ഉണ്ടാക്കി തന്നു അത് മാത്രമായിരുന്നുന്ന് ചോറിന്. എനിക്ക് ചക്ക അങ്ങനെ പിടിക്കൂല അതുകൊണ്ട് ഉള്ളി തീയലായിരുന്നുന്ന്.
ഉഹ.
ആ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ?
ഓ ചായ ഒടിച്ച നീ ചായ കുടിച്ചോ?
ഓ ഞാൻ ചായ കുടിച്ചു.
ആ ആ.
ചായ്ക്ക് എന്തോന്നായിരുന്നു പലഹാരം.
ഒന്നുവില്ല വെറും ചായായിരുന്നു.
അയ്യോ അയ്യോ ആ ഇവിടെ അച്ചപ്പം ഉ ണ്ടായിരുന്നു.
ആഹ ആഹ.
ആ പിന്നെ.
പിന്നെനി ഇവിടെ ടിവി ഇല്ല അവിടെ ടി വി ഉണ്ടോ?
ആ ഇവിടെ ചെമ്പനീർ പൂവാന്നുള്ള സീരിയൽ ഇട്ടിരിക്കണ.
ആഹ ആഹ ആഹ ആഹ.
പിന്നെ പിന്നെ എന്തൊക്കെയാ വിശേഷം.
വിശേഷം വയ്യ വയ്യ കൊച്ചിന് വയ്യ ഫ്രി്ജിനകത്ത് കയറി ഫീസറിനകത്ത് ഐസ് സ് കട്ട വരത്തിണ്ടാണ്.
അയ്യോ. ആഹ വഴ വയ്യാതെ ആകുലേ അങ്ങനെ ക്കട്ടേക്കതിന്നെ അമ്പോ
ഐസ് കട്ട ആണെങ്കിൽ മറ്റേ മീനും മീന് ഫ്രീസറിൽ വെച്ച് മീനിന്റെ സ്മെല്ലായിരിക്കും
അയ്യേ അയ്യേ ആഹ അല്ലത ഐസ് കട്ട വെക്കൂലെ
അല്ലാതെ ഞാ അതിന അടുത്ത് വെിൽിട്ടിക്കണം. ഇ നിറച്ച വെക്കണം ഉ.
പിന്നെ നാളത്തേക്ക് എന്തുവാ മീന്.
നാളെ അയല.
ആഹ അയലഅയല ആ ഏറ്റവും ഇഷ്ടപ്പെട്ട മീന എന്തോന്ന്.?
എനിക്കാ എനിക്കങ്ങനെയൊന്നുമല്ല
എല്ലാ മീനും ഇഷ്ടം തന്നെ ആഹ് എനിക്ക് അവരെ ഇഷ്ട ഇല്ല
ആഹ് ഇവിടെ ചേട്ടന് ഇഷ്ടായിരുന്നു അവര്
ആഹ് എനിക്ക് അങ്ങന്നെ വലുതായിട്ട് മീനാന്ന് വി ചൂര തിന്നു പൊരിച്ചാ തിന്നു അങ്ങനെ അല്ലാ അത അങ്ങനെ തിന്നത്തില്ല
എനിക്ക് എങ്ങനെ മീനിൻ്റോടി വലിയ ഇതില്ല
ആഹ് മുട്ട ആഹ് ആഹ് ഓഹ് ഓഹ് മുട്ടേരാണ് ഇതല്ലേ അപ്പൊ മുട്ട മുട്ട മുട്ട കരിയാണ്
ആഹ് പിന്നെ പിന്നെ നാളെ സ്കൂളിലൊക്കെ പോകണ്ടേ അവന്
ഓഹ് നാളെ സ്കൂളിൽ വിടണം
ഓഹ് ഓഹ് ഒരു മാസം എങ്ങന എല്ലേ പോയത് ആഹ് എന്തോ
എന്താ നീ പറഞ്ഞേ
ഒരു മാസം പെട്ടെന്ന് പോയല്ലേ
ആഹ് ആഹ് നാളെ അവടെ അടുത്ത് ആസ്പത്രി പോണില്ലേ
ആശുത്രി പോണ രാവിലെ പോണ തലേന്ന ടോക്കൺ എടുത്തോണ്ട്
ആഹ്
കൊഴപ്പല്ല എപ്പോഴായാലും പോയി കാണിക്കുക
ഓഹ് ഓഹ് പിന്നെ ചേച്ചി എന്താ ചെയ്യണേ
ചേച്ചി എന്തോ ഫോണില് എന്തോ വർക്ക് എന്തോണ്ട് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കാണ്
ആഹ് അവൾക്കൊറങ്ങാനായില്ലേ
ഏഹ് നമ്മൾ ഇവിടെ ഉറങ്ങുമ്പോ പന്ത്രണ്ട് ഒരു മണിയൊക്കെയാവും
ആഹ് ആഹ്
ആഹ് അതുവരെ വല്ലതൊക്കെ സംസാരിച്ചു കൊണ്ടും ഉറക്കം വരൂലേന്ന് വെച്ചാൽ രാവിലെ അങ്ങനെ താമസിച്ചായിരിക്കും എണീക്കുന്നത് അപ്പത്തേക്ക് ഉറക്കൊന്നും അങ്ങനെ വരൂല്ല
ആഹ് അതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ മാറും
പക്ഷെ രാവെ രാത് രാത്രി ഉറങ്ങ്നെക്കാളും രാവിലെ ഉറങ്ങനാണ് സൂപ്പർ
ഉം
സുഖായിട്ട് ഒറങ്ങാൻ പറ്റും
ഉം ഉം ചായ കുടിച്ചാ?
ഓഹ് ചായ കുടിച്ചു ഇപ്പതാ മറ്റേ ചുക്ക് കാപ്പി കുടിക്കെ അത് ഭയങ്കര എരി
ഉം ഉം ഇന്റെ വാദം എങ്ങനെണ്ട്?
ഇ എന്റെ വാദം കുഴപ്പ ഇല്ല ഇന് നാളെ പോയി കാണിക്കുമ്പോ അറിയ ഇന് വേറെ ഗുളികയൊക്കെ എഴുതി തരുവോ എന്തോ
എനിക്ക് വന്നടിയത്
തന്നെ അത് ഇപ്പോഴേ മരുന്ന് കഴിച്ചാൽ രക്ഷപ്പെടും ഇവിടെ അമ്മയ്ക്ക ഉണ്ടേ വാതം അപ്പൊ അമ്മക്ക് ഇതേ പോലെ ആഹ്
അയ്യോ അപ്പൊ ഇപ്പോഴേ അത് കാണിച്ചു എന്റടുത്തു ആരോ പോന്നാണ് പറഞ്ഞത് ടെസ്റ്റ് ആണെങ്കിൽ ഒന്നും വലിയ കുഴപ്പില്ല എവിടെയാ അത് ഒരു ടെസ്റ്റിന് മാത്രം ഉണ്ട് അപ്പഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആറ് മാസം കണ്ടിന്യൂ ആയിട്ട് ഒരു ഡോക്ടറിനെ കണ്ടു തന്നെ മരുന്ന് കഴിക്കണമന്ന് കഴിക്കുമ്പോ ഇപ്പൊ ചെറിയ ഡോസ് തരാ കഴിച്ചിട്ട് എങ്ങനെയാണ് നോക്കി അവര് വലിയ കൂടിയ ഗുളിക തരാന്ന് വേദന ഡോസ് കൂടുല് അപ്പൊതെക്ക് ഇവിടെ അമ്മയ്കൊണ്ടെർന്ന് എനിക്ക് എനിക്ക് കാലെന്നല്ല എനിക്ക് ഓരോരോ ജോയിന്റകളാണ് വേദന
ആഹ ആഹ
ആഹ മുട്ട് ഒരു ദിവസം മുട്ടങ്കിൽ ഒരു ദിവസം കൈന്റെ ജോയിന്റ് പിന്നെ നെഞ്ച് ആഹ അങ്ങനെ അപ്പഴത്തേക്ക് അവര് പറഞ്ഞതെന്ന് വെച്ചാ ഇവിടെ അമ്മക്ക ഉള്ളത്കൊണ്ട് പാരമ്പര്യംന്നാണ് പറയണെ
ആഹ ആഹ
അമ്മയ്ക്ക് ആമ്മ വാതാണ് അപ്പഴത്തേക്ക് ഏഹ ഇത് പണ്ട് ഇങ്ങനെ ഇത് അറിഞ്ഞ കൂടായിരുന്നു അമ്മ വേറെ അല്ലാതെ വ കൈവേദന പണ്ട് നെയ്തേര്ന്നു ജോലി അപ്പതേക്ക് അങ്ങനെ വന്നേ എന്നാണ് വിചാരിച്ചത് അപ്പതേക്ക് കൊറെ ടെസ്റ്റ് ചെയ്തപ്പോള് ലാസ്റ്റ് ഇത് ഇപ്പ അറിഞ്ഞിട്ട് ഒരു അഞ്ചാറ് വർഷേ ആയുള്ളൂ അതിന് മുന്നേ അറിൻ ഇരുന്നെങ്കി പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയ്ണത് വെച്ചാൽ ഇപ്പൊ ഞാന് ഇപ്പം ആരംഭായോണ്ട് ര ഏഹ വടിയായിട്ടില്ല മാറൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയണെ ചേച്ചി ആരംഭായോണ്ട് ഒന്ന് കൊണ്ട് കാണിക്കണേന്നു തന്നെ അപ്പൊ അത് കഴിക്കൂലേ ഗുളിയൊന്നു കഴിച്ചിട്ടില്ലേ
ഓഹ ഇല്ല ഇതുവരെ കഴിച്ചിട്ടില്ല
ഓഹ ഓഹ അപ്പൊ ഓരോ ദിവസ ഈ കൈ കൈയിന്റെക്കെ ജോയിന്റ് വേദനാവൂലെ
എല്ലാം ഉണ്ട് കാല് ഉപൂ അതു പോലതൊരു കാലാണെങ്കി രാത്രി ഉറങ്ങുമ്പേയെ ഒരുമാതിരിയാവും കാല്
ഓഹ കൊളുത്തി വലിക്കണൊ അങ്ങനെയാണ് അതെ
ബെഡ്ഷീറ്റ് മൂടിയാലും ബെഡ്ഷീറ്റ് മൂടിയാലും എന്തോ ഒരു അസ്വസ്ഥതയായിരിക്കും കാലിന്
അതെ അതെ പിന്നെ നടു ഇതിന്റെ മെയിൻ നടുവാണ്
നടുവേദന ഉണ്ട് കൈ വേദനെ എല്ലാം ഉണ്ട്
ആഹ ആഹ അഹ ഗുളിക കഴി ഇവിടെ അമ്മ ഗുളിക കഴിച്ചല് അമ്മയ്ക്ക് ഗുളിക കഴിച്ചാലും വേദനെന്നെ
ഉം ഉം
ആഹ അങ്ങനെക്ക്
അപ്പോഴത്തേക്കും ഇത് എന്തൊരുകഴ്ച് ഇനീ ഇത് എപ്പോഴാഇരു മാറണത അതറിഞ്ഞട് പിന്നെ തണുപ്പൊക്കെ അടിക്കുമ്പോ തണുത്ത ആഹാരം കഴ കുമ്പോ വരും ഇതിന് ഇതിന് മറ്റേ നല്ലതീ ഉഴുന്ന് ഉഴുന്നൊന്നും കഴിച്ചൂടെ ഈ ആവി ആവില് വേവിക്കണ ഫുഡ് ഉണ്ടല്ലേ
ആഹ
ആഹ് ആഹാരമാണ് നല്ലത് ഇവിടെ അമ്മ ആയുർവേദ ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പോ അവര് അമ്മ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാ ആവില് വേവിക്കണ സാധനാണ് കൈ സാമ്പാർ അതൊക്കെ പരിപ്പ് പ്പ് പറഞ്ഞല്ലേ അതൊന്നും കഴിച്ചൂടാ അല്ലാതെ ഈ വെള്ള ഉണ്ടയൊക്കെ നമ്മള് അവിക്കുവല്ലോ ആഹ അതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്
അങ്ങനെ പറഞ്ഞോ
ഓ അങ്ങനെ പറഞ്ഞ് എന്ന് വച്ചാ ഇത് ഉഴന്ന് പയറ് അതെന്ന് അത് ഗ്യാസ് ഇത് എന്തോ കേറണ ആഹാരോന്ന് ദ്രേ എന്തോ പറഞ്ഞ്
ആഹ പരിപ്പ ല്ല ഗ്യാസ്
ആഹ അപ്പോഴത്തേക്കും ഇങ്ങനെ ഇപ്പം ഉഴുന്ന് അങ്ങനെ മറ്റേ ഈ ദോശ അങ്ങനെ വലുതായിട്ട് കഴിക്കരുത്തെന്ന് പറഞ്ഞു
ആഹ ആഹ
പുട്ടാ ഇഡിലിയാ അങ്ങനെയൊക്കെ കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ള
ആഹ ആഹ നിങ്ങക്കവിടെ ടി വി ഉണ്ടോ
ഓ ഇവിടെ ടിവി ഉണ്ട് ഇവിടെ അമ്മയ്ക്ക് ടിവിയാണ് അമ്മ വന്ന ടി വി ഇടും നമ്മള് ടി വി ഇടൂല്ല അമ്മ വന്നാൽ ടി വി ഇടും അമ്മ സീരിയലൊക്കെ കാണും ഓ അങ്ങനെ അതെന്താ അവിടെ ടിവി വാങ്ങിച്ച് വെക്കാത്തെ
ടി വി ഉണ്ടേ എതാണ്ട് പിക്ചർ റ്റൂപ് അടിച്ചു പോയി പിന്നെ അതിനു ശേഷം ടിവി വാങ്ങിച്ചില്ല ഒരെണ്ണം വാ ആഹ
കൊണ്ടെങ്കിലും കൊറെയൊക്കെ നേരം പോവും
ആഹ അത് ശരിയെന്നെ ഇപ്പേ
നമ്മള് ഏതൊരു ഫോണിൽ കുത്തി കുത്തി ഇപ്പം ഇവിടെ വൈകുന്നേരം ടീവീ ഇടണകൊണ്ട് ആ സമയം ഫോണിന് റസ്റ്റ്ഉണ്ട്
ഉം ഉം
ഫോൺ ഒരിടത്ത് കൊണ്ട് വെക്കും ആ ടി വി കാണുമല്ലോ അല്ലാത്തപ്പോ ഫോണിലായിരിക്കും ഏതു ന്നേരവും
ആഹ ആഹ
ഓ ഓ ആപ്പ് പിന്നെ ഈ നമ്മള് ടിവിൽ ഈ വാർത്തയൊക്കെ വെക്കാൻ പറ്റൂലാ കൊലപാതകം പീഡനം ആക്സിഡന്റ് ഇതൊക്കെ തന്നെ വാർത്ത വെച്ചാലും കാണത് ഓ എല്ലായിടത്തുംപ്പ അതിന തൊട്ടേനും പിടിച്ചേനും കൊല പാതകം
ആഹാ
ആളാണ് ബീ ബീ ആ പിന്നെ വേറെ കഴിക്കാൻ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്
കഴക്ക് ഇന്നൊന്നും സ്പെഷ്യലല്ല നാളെ എന്തോന്നാണ് നാളെ എനിക്ക് തോന്നുന്നത് പുട്ടന്നാണ് തോനണെ ഇന്നലെ അമ്മ മാവ് പൊടിച്ച് അപ്പൊതേക്ക് രണ്ട് മൂന്ന് ദിവസം പുട്ടായിരിക്കും
പുട്ടിന്റെ കുടെ കോമ്പിനേഷനാ
ഇന്നല പഴവായിരുന്നു പഴവും പയറും ഇന്നിനി ഇപ്പൊ എനിക്ക് തോന്നുന്നത് നാളെ ഇനിയിപ്പോ ഗ്രീൻബീസ് കയറിയ എന്നാണ് തോന്നുന്നത്
ആഹ ഇന്ന് ഇവിടെ കൃൻബീസ് കറി യായിരുന്നു
ആഹ് ആഹ് എന്തോന്നാണ് ഇഷ്ടം കടലക്കറിയണോ ഗ്രീൻ പീസ് കറിയാണോ മുട്ടക്കറിയാണോ
എനിക്കാ എനിക്ക് ഇടിയപ്പം മുട്ടക്കറി
ഇടിയപ്പം മുട്ടകറി ആഹ് ആഹാ ഞാൻ അങ്ങനെ വരുനെ ഇടിയപ്പൂ മുട്ടക്കറി അങ്ങനെ കഴിച്ചിട്ടില്ല
ഓ ഓ പിന്നെ വെച്ചോട്ട
ആഹ ആഹ ശരി ശരി